ഹലോ ആഹ് ഒഹ് കേൾക്കുന്നുണ്ട് സുഖലേ ചായൊക്കെ കൂടിച്ചോ ഒഹ് സുഖന്നെ
ചായ കുടിച്ചു ചായ കുടിച്ചു നല്ല മഴേണല്ലോ മഴ ഇണ്ടോ
ആഹ് ആഹ് ഇവിടെ നല്ല മഴണ്ട് രാവിലെയൊക്കെ ഞാൻ എന്റെ വീട്ട്ന്നാ വന്നീനെ അപ്പം അത്യാവശ്യം ദൂരണ്ട് ഇന്ന് കുട്ടിക്ക് ക്ലാസ് ഉണ്ട് എൽ കെ ജിലാ കുട്ടി പഠിക്ക്ണേ അപ്പൊ എന്റെ വീട്ട്ന്നങ്ങട്ട് ഒരു ര ഓഹ് പത് ത്ത് പതിനാറ് കിലോ പതിനാറ് കിലോമീറ്ററ്ണ്ട് ഇന്റെ വീട്ടീന്ന് ഇങ്ങട്ട് ന്നട്ട് പകുതി ക്കന്ന് തൊട്ടാണ് മഴ തൊടങ്ങി ഞങ്ങളെ കയ്യിലാണെങ്കി റെയിൻ കോടുല്ല ആഹ് മ്മ
പിന്നെ മദ്രസിലേക്കൊക്കെ പറഞ്ഞേയക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നല്ല മഴയാണ് ഇതുവരെ ചോർന്നിട്ടില്ല അങ്ങനെ പെയ്യ ആഹ് പെയ്യ ചോരാ പെയ്യ ചോരാ പ്പളും മഴ പെയ്തോണ്ടിരിക്കാണ്
ഇന്ന് ഇവർക്കേ എന്റെ മകക്ക് ഇന്ന് റെയ്നി ഡേ അയിനി അപ്പം എന്താ പറയാ ഇവർക്ക് ആഹ് അപ്പൊ ഞാൻ വീട്ടിന്ന് എറങ്ങുമ്പോ മഴല്ല ഇന്റെ വീട്ടില് അപ്പൊ ഞാൻ കരുതി ഇന്ന് മഴ ണ്ടായ മതിനി മഴ ല്ലെങ്കില് എന്താ റൈനീഡേ ഉപ നട ത്തൂല പകരം ക്ലാസ്സന്നെ എടുക്കും അഹ് മയണ്ടായാ മതിനി കരുതി പക്ഷെ അതാണേ പറ്റിച്ചും ചെയ്ത് കൊറച്ചെങ്ങട്ട് എത്തിയപ്പോ ഒരു നാല് കിലോമീറ്റർ എത്തിയപ്പോത്തിന് മഴ
ങ്ങളാദ്യം പ്രാർഥി
ബസ്സും ആഹ് അതന്നെ ന്നട്ട് പിന്നെ ഇവടെ ത്ത്ള്ള കുട്ടിക്ക് റെയിൻകോട്ടിട്ട് കൊടുത്ത് ചെറുതൊന്നുണ്ട് ഓനോര് തൊപ്പിട്ട് കൊടുത്ത് ഞാനും ന്റെ ആങ്ങളേനി രാ ണ്ടാളും മഴ ഫുള്ളും നനഞ് ഇവടെത്തിയപ്പോത്തിന് ഇൻക് ങ്ങട്ട് വെറക്ക
ആഹ് മഴ ണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസത്തിന് മഴ ണ്ടെന്ന് വാർത്ത
ആഹ് ന്നട്ട് പിന്നെ ചായ കുടിച്ചിട്ടൊന്നും മാറണില്ലേ
എന്താ തണുപ്പല്ലേ നല്ല ഞങ്ങക്ക് പാല് പാൽച്ചായാ ആയിനു ണ്ടാക്കിയെ പാല ണ്ടായിരുന്നു രണ്ടു ദിവസം മുന്നേ കൊണ്ടന്നെ അത് ചായേം അങ്ങനെക്കെ തണ്ക്കുമ്പോ നല്ല പൊരിച്ച കടിയൊക്കെ വേണല്ലേ ചായടിക്കുമ്പോ
ട്ടീനി ഉം അല്ല അവിടെ ന്റെ വീട്ടിലാവുമ്പോ ആങ്ങളാരുണ്ട് ഇവിടാരുല്ല ഹസ്ബന്റുല്ല ഏഹ് ആഹ് കൊറച്ച് നേരോള്ളൂ ഞങ്ങക്ക് അങ്ങട്ടണ് പോയാ മതി എല്ലാം ആഹ് കടേന്ന് കിട്ടും ഉം ഉം
ഇൻക് മിച്ചർ ആയിരുന്നു പിന്നെ കുട്ടിയാൾക്കൊക്കെ പിന്നെ ബേക്കറിയങ്ങനൊക്കെ മതിയല്ലോ അങ്ങനാണ്പ്പോണ് പിന്നെന്നെന്തായിരുന്നു ഫുഡ് ചോറിനൊക്കെ കറിയെന്തായിരുന്നു
അ ഇന്ന് ചോറിന് കറി കറമൂസ മത്തം തേങ്ങ അരച്ചിട്ട് കൊറേ കാലായി അങ്ങനെയൊന്ന് കഴിച്ചിട്ട് ഇവടെ ആളുകളില്ലാത്തോണ്ടേ കൊറ് മൂന്നാൾക്കാരെ ഒള്ളൂ അപ്പം തേങ്ങരക്കല് അങ്ങനത്തെ അതിനുള്ള ആളില്ല തേങ്ങ അരയ്ക്കണെങ്കി കൊറച്ചാൾക്കാരാണല്ലോ ഇന്റെ വീട്ടിലാണെങ്കി ഒക്കെ കയ്യും ഇവിടെയാവുമ്പോ അത് പറ്റൂല
അവിടെ ഒറ്റക്കാണോ ഹസ് നാട്ടിലില്ല
ഹസ് നാട്ടലില്ല ഇമ്മീം ഇപ്പിയൊള്ളു ഇവിടുത്തെ ഹസ്ബെന്റിന്റെ ഇമ്മീം പ്പിയൊള്ളു എന്തേലും തേങ്ങ അരച്ചത് വെച്ച് കഴിച്ചിട്ട് കൊറെ കാലായി ഇവിടെ തോ ണ്ടാക്കിയിട്ട്
മീനൊന്നും വാങ്ങാറില്ലേ
ഓഹ് മീൻ വാങ്ങാല്ലങ്കിപ്പോ വൈകുന്നേ രാത്രി മീൻ വരും ഞാന ആഹ് ഇവിടെ രാത്രി വരും ഇല്ലെങ്കില് ഞാൻ പോയി വാങ്ങണം ആഹ് ആഹ് ഇവിടെ രാത്രി മീൻകരൻ വരും ഇപ്പം നല്ല അയിലേം മത്തിയൊക്കെ നല്ലോം കിട്ടണ കാലാ തോന്നുണല്ലേ
ആഹ് ഇപ്പം വെല കൊറഞ്ഞിണ്ട് നൂറ് രൂപക്കായിണല്ലോ മത്തിക്ക് മത്തീന്റെ ചാകരയാണ്പ്പോ
ആഹ് അത് പറഞ്ഞേട്ട്
വൈകുന്നേരൊക്കെ മീൻകാര് ഞാനത് ആദ്യയിട്ടാണ് ട്ടൊ വൈന്നേരം രാത്രി മീൻകാരൻ വരണേ രാവിലെ ഒക്കെ ഇവിടെ വരണേ
ആഹ് രാവിലെ വരും പക്ഷെ വൈകുന്നേരത്താ മീൻ കാല എത്തുന്ന നല്ല സാധനം നല്ല മത്തി കാര്യങ്ങളൊക്കെ വിട്ടും
ആഹ് ഒരു രാവിലെ പിടച്ച് കൊണ്ടുവരായിരിക്കും ചിലപ്പോ
ട്ട ആഹ്
അതായിരിക്കും ഫ്രഷ് മീനായിരിക്കും അല്ലേ ങ്ങളങ്ങൻ തന്നാണോ വാങ്ങല്?
ആഹ് അങ്ങനെന്നെയ വാങ്ങല്‌ വട രാത്രിക്കത്താ വാങ്ങല് രാവിലെ ണ്ടാവും? രാവിലെ വല്ലാണ്ട് വാങ്ങല്ല രാത്രി കെക്ക് നല്ല മീന വീട്ടില്
ന്ന്‌ട്ടത് പിറ്റേന്ന് വെക്കായിരിക്കുംല്ലേ? ചെയ്യാ
ആഹ് ഉ അന്നന്നെ വെക്കും അന്നന്നെ അപ്പം തന്നെ മ്മ അപ്പ തന്നെ നന്നാക്കും അല്ലെങ്കില് അന്ന് കൊർച്ച് വെക്കും
അപ്പൊ വൈകുന്നേരം മീൻ മുറിച്ച് കറി വെക്കും ഏഹ് രാത്രിയിലേക്ക് അപ്പൊ ഉച്ചക്കൊന്നായിട്ട് വെക്കലല്ല?
അല്ലല്ല രാത്രിക്ക് വേറെവിടെ വേ ഉച്ചക്ക് ചോറല്ലേ രാത്രി വടെ ചപ്പാത്തി എനിക്കല്ല ഉപ്പാക്ക് ചപ്പാത്തി വേണം ഉം നിക്ക് ചോറ് തന്നെയണ് ബാക്കി എ ക്കെല്ലൊം ഫുള്ള് രാവിലെ രാത്രി ഉച്ചക്കല്ലന്നാവും രാത്രിക്ക് ഉപ്പാക്ക് ച പ്പാത്യും പിന്നെന്തേലും മീങ്കറിയെന്നെ കിട്ടണം മീനോ കോയ്യോ ആഹ് ഷുഗറുണ്ട് നല്ല കൂടുതല പ്പാക്കാണെങ്കിൽ അയിന്റെടേല് മറ്റേ ത് ണ്ടല്ലോ അർളി സെവ ന്താ ആഹ് അങ്ങനൊക്കായിനി പിന്നെ ആഹ് ന്തൊക്കായിട്ട് വണ്ടിയെന്നോട്ടാൻ പറ്റില്ല അത പ്പൊ പ്രശ്നേ പ്പ ഞാനെന്ന പോണം എല്ലട്ത്തും അയിനാണെങ്കി ന്റെ കുട്ടി ചെർതാണ് ആഹ് ആഹ് ആഹ് ഡ്രൈവെയ്യും പക്ഷെ കുട്ടിയൊപ്പം കൂടെ ചെർതെ ഏയ് ആ നേരം വെ ഒർക്കില്ലാത്ത കുട്ട്യാണ്
അയ് ശെരി ആഹ് ആഹ് കൊറെ ആയോ ഡ്രൈവിങ് പഠിച്ചിട്ട്?
ഡ്രൈവിംഗ് പഠിച്ചിട്ട് ന്റെ മോക്ക് എട്ട് മാസായപ്പ ഡ്രൈവിംഗ് പഠിച്ചതാണ് ഞാനു ങ്ങന വിചാരിച്ച് ആഹ് ഹസ്ബന്റിന്റട്ത്തെക്കോയ് പിന്നെ പ്പം സ്ഥിരായിട്ട് പിന്നെ തൊടങ്ങീട്ട് പ്പം ഊം ന്നൊരു മൂ നാല്മാസായിട്ടൊള്ളൂ സ്ഥിരായിട്ടോട്ടം തൊടങ്ങി
പോയി പഠിച്ചതാ ഡ്രൈവിംഗ് ങ്ങള്?
ഫസ്റ്റ് ൻക്കി കൊർച്ചറിയായ്നി പിന്നെ ലൈസൻസ് ക് ട്ടാൻ വേണ്ടിട്ട് ഓലെ എട്ടും എച്ചും ന്തായാലും വേണല്ലൊ കാറാണെങ്കി എച്ചിടണം മറ്റാണെങ്കിൽ എട്ടിടണം
ഈ ലൈസൻസെടുക്കാൻ പോകുമ്പോ നല്ല ബുദ്ധിമുട്ടുണ്ടോ എനിക്കൊരു ലൈസൻസെടുക്കണം നൊക്കാ ഗ്രഹം ണ്ടായിരുന്നു ചെറുതായിട്ടൊക്കോടിക്കും ചേ എൽ ചെറുതായിട്ടൊക്കെ ഞാൻ ഓടിക്കും പക്ഷെ ലൈസൻസെടുക്കണെങ്കിലല്ല ബു
അയിന് ഓ പ്പത്തെ കാര്യം എനിക്കറിയില്ലട്ടോ ഞാൻ പ്പം ലൈസൻസെടുത്തിട്ട് ഇൻക്കൊരു മൂന്നൊല്ലം കഴിഞ്ഞല്ലോ
ആണോ?
അന്ന് ബുദ്ധിമുട്ടേന് പക്ഷേ പ്പം പറയ്ന്ന കേക്കുമ്പം ൻക്ക് തോന്നാ ബു
അമ്മളീ ലൈസൻസെട് ക്കുമ്പോ സ്റ്റാർട്ട് ചെയ്തഴിഞ്ഞ എൻഡിലാണോ വണ്ടി നിർത്താൻ പറ്റ കാലുത്താനൊന്നും പറ്റൂല്ല?
ഏ എ കാലുത്താൻ പാടില്ല
ആ തുടക്കത്തിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനം എട്ട് കഴിഞ്ഞിട്ട് നിർത്തുക അങ്ങനെയാണ്
ആഹ് ആ അങ്ങനെ നേരെ ഇണ്ട് ആ അയിൻ്റെ ഇടേല് കാല് കുത്തിയാ ണ്ടാവും കാമ്പീമേ കൊറച്ച് നാള് ഉണ്ടാവും
അഹ് ശരി അപ്പൊ കാ എച്ചിടലാ ബൈക്കിന് എച്ചിടലാ
ഏയ് ബൈക്കിന് എച്ചിടാ കാറിനാണ് എച്ചിടത് ബൈക്കിന് എച്ചില്ല ബൈക്കിനാണ് ആഹ് ആഹ് കറോടിക്കും
കാറുണ്ട്
കാർ ഇപ്പ ഞാന് ഞാൻ ഇപ്പ ഇണ്ട് അതി അതിന്റെ സീറ്റ് ഉണ്ടല്ലോ ബക്കറ്റ് സീറ്റ് റയും ഉള്ളൊക്ക് പൊതിഞ്ഞോണ്ടാണേ അതാവുമോ നമ്മള് മുന്നക്ക ഫുള് നമുക്ക് കാണൂല്ല റോഡ് പെണ്ണുങ്ങൾക്ക് ഒരു പ്രശ്നണ്ട് റോഡ് എത്ര കണ്ടാലും മനസ്സിലാവൂല ആണുങ്ങൾക്ക് ഒരു വട്ടം പോയാൽ മതി എന്നിട്ട് ഇവർക്ക് റോ പെണ്ണുങ്ങൾക്ക് ഒരു പ്രശ്നുണ്ട് റോഡ് എത്ര കണ്ടാലും മനസ്സിലാവൂല്ല നമ്മള് പുതിയ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോളേ ഇങ്ങള് നല്ല മ്മാന്റെ വീട്ടിക്കില്ലേ വഴി എന്നെ അറിയില്ല ഒക്കെ ഞാനിന്റെ വീട്ട്ക്ക് പോകാന വയ്യ് അറിയോ കഴിക്കും അങ്ങനെയാണ് അപ്പം ഈ റോഡ് നമ്മൾ ഈ ബക്കറ്റ് സീറ്റാകുമ്പോൾ ഉള്ളേക്ക് കുഴിഞ്ഞോണ്ടണേ ഹലോ ഹലോ ഹലോ കട്ടായി പോയോ ഹലോ ഹലോ കേൾക്കുന്നില്ല